എന്തക്കടാ സുഖല്ലേ?
ആഹ് സുഖം.
ചോറൈക്കാനാ.
എന്തോന്നാണിപ്പൊ ഏഹ്.
ഉം ഞാനിങ്ങനെ ചോറയിക്കാനിങ്ങനെ പോകാ നിക്കാ
അ ആഹ്.
എന്താ അന്റെ പണി?
ഞാനും ഇവ്ടെങ്ങനെ വെറുതെ കെട്ക്ക ചോറൈച്ച്ട്ടില്ല സമയ ആവ്ണു.
എന്താ ചോറ് വീട്ടിൽ?
വീട്ടില് ചോറും വെള്ളപ്പയർ കറിം കറി വെള്ളപ്പയർ.
ആ ആഹ് കേട്ടിട്ടുണ്ട്.
ഉം അത് കറിയാ.
ഉം ഉം ഉ. അല്ല അന്റെ വീട്ടിൽ എന്തോ മറ്റ ഇതില്ലായ്ര്ന്നോ. ഞാൻ പ്പത് ചോദിക്കാനാണ് വിളിച്ചത് എന്തോ ഒരു പൂച്ചേ. എന്തോ വാങ്ങി ഊട്ടിപ്പൂച്ചേ അങ്ങനെ എന്തോ ഒരു സാനം.
ആഹ് പേർഷ്യൻ പൂച്ച.
ആഹ്.
ഇപ്പണ്ട് ഇവ്ടെ മതിലൊക്കെ ചുറ്റ്യ ട്ക്ക്ണ്ട് ആദ്യം ഇവ്ടെ. കൊർച്ച് അപ്പൊർത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരന്നു
ഹ്മ് ഹ്മ് നല്ല വെല ഇണ്ടായ്ന്.
അയ് വല്ല്യ വെലൊന്നുല്ല ഇവടെ. പെറ്റ് ഷോപ്പിൽണ്ട് പെറ്റ് ഷോപ്പ്ന്ന് വാങ്ങാണെങ്കി നല്ല. അത്യാവ്ശ്യം കൊഴപ്പല്ലാണ്ട് വെലയിണ്ടാവും.
മ് ഹും
ഒര് ആയിരത്തി ആയിരത്തഞ്ഞൂറുപ്പ്യണ്ടാവും പെറ്റ്ഷോപ്പ്ന്ന് വാങ്ങാണെങ്കി.
മഹ്
ഈ വേറെ വീടുകളില് പൂച്ച പ്രസവിച്ച കുട്ടിണ്ട കുട്ടികള്ണ്ടാവില്ലേ.
ആഹ് ആഹ്.
അവിടുന്ന് വാങ്ങാണെങ്കില് അവിടുന്ന് വാങ്ങലാണ് ലാഭം എന്താ വെച്ചാ വീട്ടുകാരാവുമ്പോ.
അവരിനെ പോലെ ഡിമാന്റൊന്നും ഉണ്ടാവില്ല.
ആഹ് അപ്പോ ഓൽക്കാണ്ട് പോയി കിട്ടണംന്ന ഇണ്ടാവ.
ആഹ് അവർക്ക് ഒന്ന് വിറ്റ് കിട്ട്യാമതി ഒന്ന് ഒഴ് ഒഴിവാക്കാനായിരിക്കും.
ഇതാവുമ്പോ ആവെൽക്ക് ഇനിയും ഇനിയും കൊറേ ആളുകൾ വരും. കസ്റ്റമേഴ്സായിട്ട് ആരും വാങ്ങാൻ കൊറേ ആളുകൾ ഇണ്ടാവുംന്നുള്ളൊരുപഭോക്താക്കൾ ആരിം കൊറേ ഇണ്ടാകുന്നുള്ളൊരു ചിന്താഗതിയാകും ഓൽക്ക് ഇണ്ടാവ.
പക്ഷെ വീട്ടാര്ക്ക് ഇത് ഒരുപാടായവർക്ക് ശല്യ ആവില്ലെ അത് കാര്ണം വിറ്റ് ഒഴിവാക്കോല്.
ഓര് വേഗം വിറ്റൊഴിവാക്കേം ചെയ്യും പിന്ന് ഓൽക്ക് വരുന്നൊള്ളൊരു ഉറപ്പുണ്ടാവൂല്ലല്ലോ ഉം ഉം പിയിലേക്ക് ആഹ് പീടിയക്കാർക്ക് ഇങ്ങനെ പറയണ്ടാവും ഇജ്ജ് അല്ലെങ്കി ങ്ങക്ക് വാറെ ആള് ഇങ്ങട്ട് വരാ ഉണ്ടേന്ന് പറയാല്ലോ പക്ഷെ മറ്റേതാണെങ്കി അത് ഉണ്ടാവൂല്ലല്ലോ
ഉം കൊയപ്പൊന്നുംല്ല്യ അയിന് ഇപ്പം പേർഷ്യൻ പൂച്ചേന്റെ പ്രശ്നം എന്താ യ്ച്ചാ എടക്ക് വാക്സിനേഷൻ അതുപോലെ എപ്പഴും അയിനെ ഉത്സാഹിപ്പിച്ച് നിർത്തണം ആക്റ്റീവാക്കി നിർത്തണം എന്തേലും ഇതൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കി അയിന്റെ ആരോഗ്യം ദോക്ഷിച്ചു പോകും
അത് ശെരി അങ്ങനൊരു ബുദ്ധിമുട്ടായി ഇല്ലേ നിങ്ങക്ക് ഇതെ ഉം ഉം കിളികൾ എന്തോണ്ട് നിന്റെ വീട്ടില്
കിളികളെ വാങ്ങണം പറഞ്ഞിക്കിണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു അതൊക്കെ പോയി കൊടുത്തു ഒരു ചെക്കന് കൊടുത്തു
ഉം ഉം ഉം ഏതാണ് വാങ്ങാൻ ഉദ്ദേശിക്കണ് ഞങ്ങ പ്രാവിനെ വാങ്ങിയാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു പ്രാവൊക്കെ ഉണ്ടോ അവിടെ
തന്നെ ആരും പ പറയാൻ വന്ന് പ്രാവിനെ വാങ്ങിയാലോന്ന് ആലോയിക്കണ്ട് ചെക്കനയിനോട് നല്ല താല്പര്യുണ്ടേ
ഉം ഉം അതാവുമ്പോ വല്ലാതെ അങ്ങട്ട് നോക്കണ്ട ആവശ്യംണ്ടാവൂല്ല അയിന് തീറ്റ ഒരു സ്ഥലത്താണ് ഇട്ട് കൊടുത്താണ്ട്
അതാവുമ്പോ എണക്കി എണക്കിയാ പിന്നെ തൊറന്ന് വിട്ടാലും അത് തിരിച്ചു വരും
ആഹ് അത് തിരിച്ചു വരും പിന്നെ മ്മള് രാവിലെ ഫുഡ് അവിടെ ഇട്ട് കൊടുത്ത് ആണ്ട് പോയി പ്പൊ രാത്രി വന്ന് കൂട് അടച്ചാലും മതി അതയിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തോളും നമുക്ക് വല്ലാതെ നോക്കണ്ട പണികൾ ഉണ്ടാവൂലാ
ഉം പിന്നെ വേറെ കൊറച്ച് ഹൈറ്റില് കൂടു പണിയണം അത്രേ ഉള്ളൂ എന്താച്ചാ വേറെ
ആഹ് ആഹ് അത് അത് എനിക്ക്ല്ല ഇതാണ് ഞാന് പണ്ടൊരൂസം പണ്ട് ഞങ്ങളടെ വീട്ടില് അങ്ങനൊണ്ടായിരുന്നു രണ്ടെണ്ണത്തിന് കൊന്ന് അ ഇവലെ എണക്കാൻ വേണ്ടീട്ട് നമ്മള് ചെറക് മുറിക്കൂല്ലേ പാറാതിരിക്കാൻ വേണ്ടീട്ടേ അങ്ങനെ ചെറക് മുറിച്ച്ന്നെന്ത്ര എന്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഇവര് ഒരു ദിവസം ങ്ങള് ചെറിയ കൂടാ ഉണ്ടാക്കി ലോക്കൊന്നും നല്ല രീതീല് സെ ഇണ്ടാക്കില്ലായിരുന്നു. അപ്പോ റബ്ബറ്ലായിരുന്നു ഇണ്ടായിരുന്നെ അതില് ഇതിന്റെ റബ്ബറ് പൊട്ടി. ലോക്കിൻ്റെ അന്നിട്ടി. ഉം അതായത് രണ്ടാണി അടിച്ച് അയിന്റെ എടേല്. ഈ റബ്ബറിട്ട് വെച്ച് അങ്ങനെയാ ലോക്ക് പുതിയ കൂട് വാങ്ങാൻ വേണ്ടി പോവേയിരുന്നു. അത് വാങ്ങി വരുന്നേൻ്റെ മുമ്പായിട്ട്. അങ്ങനെ ഈ ജസ്റ്റയില് വെച്ചപ്പോത്തിന് ഈ റബ്ബറ് പൊ ട്ടി ന്നട്ട് പ്രാവ് അപ്പം തൊറന്നാണ് രാച്ച് പൊറ്ത്ത്ക്ക് ചാടി പൂച്ച വന്ന് ഒന്നിനെ കടിച്ചു കൊന്നു. ഇബൽക്കാണെങ്കില്. ഈ പാറാനും കഴിയൂല്ല. ഇന്റ കാരണത്താല് ചെറക് മുറിച്ചത് കാരണത്താല്.
ഉം
അങ്ങെനെ അങ്ങനെ ന്നട്ട് ആകെ
അതെ ചെറക് മുറിക്ക്യെയ്യ ചതക്ക്യല്ലെ യ്യാ ചെറക്
ആഹ് ആഹ് അങ്ങനെന്തോ ആക്കിയത്. ചതക്കെ മുറിക്കെ അങ്ങനെ എന്താണ് ഞങ്ങക്ക്. ഇങ്ങള് ഫസ്റ്റായിട്ട് ആദ്യായിട്ട് കൊണ്ടന്നതായിൻന്നൊല്ലൊ ഇപ്പോ. ഉള്ളതാണ് ഇന്നട്ട് അവര് സെറ്റ് ആക്കി തന്നതായിരുന്നു പക്ഷേ. ഇന്നട്ട് ഇങ്ങനെ ഫളരെ സങ്കടായി ഇന്നട്ട് മറ്റോന്നിനെ നാള് അത് തന്ന ആളുകൾക്കെന്നെ കൊടുത്തു.
ഉം ഉം.
ആ നമ്മളൊരു ഞമ്മള ഭാഗത്ത് പറ്റിയൊരു ഇതല്ലേ തെറ്റല്ലെ.
പിന്നെ ഈ കോഴി അങ്ങൻത്തൊക്കെ വാങ്ങി വളർത്ത്ണോണ്ട് നല്ലത് അല്ലേ കോഴ്യേളൊക്കെ.
ആഹ് കോഴികളൊക്കെ നല്ല ഉപകാരാണ് കോഴി. ഈ പ്രാവ് ഇങ്ങൻതൊ തൊആവുമ്പന്നു. വല്യ ബുദ്ധിമുട്ടില്ലെ. കോയിനൊക്കെ ആകുമ്പോ വന്ന് വാങ്ങി. അണ്ട് കൂടല് രാത്രിയാക്ക. പിന്നെ പറഞ്ഞേയ്ക്ക. അങ്ങനെ ആക്ക്യാണ്ടി. പിന്നെ കോഴിനെ ഞമക്ക്. വളർത്ത്യാള്ളരു ഉപകാരാണ് മുട്ടൊക്കെ കിട്ടും. അത് നാട് നാടൻ മുട്ടകളൊക്കെ ആകുമ്പോ അത്. നല്ലോ വിക്കാനും പറ്റൂ ഞമ്മളെ ശരീരത്തിനും നല്ലതാണ്. നമക്ക് കഴിക്കണമെങ്കി നമുക്ക് കഴിക്കാം. വിൽക്കണെ വിൽക്കണെ വിൽക്കും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഉപകാരാണ്.
പിന്നെന്താ നാടൻ മുട്ടയാകുമ്പോ ശരീരത്തിന് നല്ലതാണ്.
ആ അതെ ശരീരത്തിന് നല്ല ആരോ ഗ്യം നല്ല ഉന്മേഷെക്കെ കിട്ടും. മറ്റേതാകുമ്പോ അത്ര ഇത് കിട്ടാന്നില്ല പവറും ശക്തിയൊക്കെ കൊറയും. പിന്നെ. അങ്ങനെ കോഴികള് ഏതെല്ലാം തരം കോഴി അപ്രാവുകൾ. ക്ക് ഇങ്ങളെ ഉദ്ദേശിക്കാൻ വാങ്ങ്ണ പ്ടവേത പവന്റെ പലെ. രൂപങ്ങളും കൊലങ്ങളൊക്കെ അറിയൊ ഇങ് ക്ക്.
ഇതാ പ്രാവെല്ലേ ഈ..
ഈ നല്ല ഹൈറ്റില് പോണേനൊക്കെ എന്തോ ഒരു പേരൊക്കെ ഇണ്ടായിനി ഞാൻ മറന്നോയി. പണ്ട് ഇൻക്ക് പ്രാനോടല്ല ന്നെ ഹൈറ്റിലാൻല്ലോ പോണേന് എന്തോ രു പേരൊക്കെ ഉണ്ടായിനി.
ആറിയില്ല. പ്രാണവിനെ കുറിച്ച് എനിക്ക് വല്യ അറിവൊന്നുല്ല. എന്റെ കൂട്ടുകാരൻ വളർത്ത്ണ്ട് അടെ പ്രാവ്. അവനയ്നെ കുറിച്ച് നന്നായിട്ട് അറിയ. അപ്പൊ അവന്റെന്ന് ചോയ്ച്ച ഇച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങി വളർത്താറ്ണ്ട്. ക്കിണാവ്ന്റെ വേറെ ടി വെറൈറ്റി പ്രാവുണ്ട്. ഡബിൾ കണ്ണൊക്കെ ഇണ്ട്. ഓരോ കണ്ണ് വേറെ വേറെ കളറായിട്ട്.
ആവു. അതൊക്കെ നല്ലെ രസ ണ്ടാവുല്ലെ കാണാന് ഉം കോഴിക്കു ഉം കോഴികള് ഞാനിങ്ങനെ. മുട്ടകളൊക്കെ ന്നല്ലോം കിട്ടുന്ന രീതിയില്ള്ള കോയികളെ വാങ്ങാനാണ് വിജാര്ച്ചിണെ. ഒരു കൂടൊക്കെ വാങ്ങ്യാണ് പ്പാ കൂട് പഞ്ചായത്ത്ക്കെ. മ്പൈതി കൊട്ത്ത്ണ് പാസായിട്ടുണ്ട് ന്നുള്ളരു മെസ്സേജ് വന്നു. അവട്ന്ന് വിളിച്ചിര്ന്നു. അത് ഓല് തരുമ്പോ അയ്ക്ക് നേരം വാങ്ങ്യാണ്ട്. ഈ മുട്ടക്കൊക്കെ എന്തൊക്കെ സെറ്റപ്പുകളൊക്കെണ്ട് അതായ്ത്. ഒര് വന്ന് നേരെ അയ്ല്ടും നേരെ ഉരുണ്ട്ങ്ങനെ. നമ്മൾടെ ഒര് സോഫ്റ്റായ ഒരിതിലേക്ക്. വളരെ എന്ത പറ്യ. നേർമല്യത്ത്ള്ളെ സോഫ്റ്റായതിലേക്ക്. ആഹ് വീണെ മറ്റെ. പറ്റത് ചെൽപ്പ നമ്മള് ത് കാണാതക്കും. ന്നട്ടെന്താകും ഓരോര്ത്തര് ഉ പക്ഷികളൊക്കെ കാക്കകളൊക്കെ വന്ന് കൊത്തിത്ത്ന്ന്. അങ്ങൻത്തൊരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെണ്ടാവു ഇതാവ്മ്പൊ അതൊന്നു ഇല്ലാതെ. ബുദ്ധിമുട്ടൊന്നുല്ലാതാവണ രീതിയില്. ഒരു വീഡിയോ ഞാന് മുമ്പ് യൂട്യൂബില് കണ്ടിര്ന്നു നമ്മള് കൂട്ട്ലല്ലെ ചെയ്യാ പറ്റും. ന്നത പിന്നയ്റ്റക്ക് ഭക്ഷണത്തിനായിട്ടൊരു പ്രത്യേക. ഒര് ഞ്ഞമ്മള പൈപ്പ്ണ്ടാവുലേ. ആ പൈപ്പിന്റെ നടു കീറ്യാണ്ട് കൊർച്ച്. ഭാഗത്ത് ത് വെച്ച് കൊട്ക്ക തീറ്റ വെച്ച് കൊട്ക്കാം പിന്നെ ഒരു ചെറിയ കുപ്പി. ആഹ് ആഹ് സ്ഥലം മാത്രം ഒയ്ച്ചിട്ടൊട്ത്ത അപ്പയ്റ്റ അയില് വന്ന് ഭക്ഷണം കയ്ക്കു. മുക്ക് പൊർത്ത്ന്ന് ഇട്ട് കൊട്ക്ക. ആഹ് ആഹ് അ ആഹ് അപ്പവർ. കെയ്ല് വന്ന് സുഖായിട്ട് ഭക്ഷണം കഴിക്കാനോ താക്കാനൊക്ക പറ്റും. അതും നല്ലൊരു ഇതാണ്. പിന്നെള്ളതാണ് പശു പശുക്കെ നല്ല. വരുമാനും കിട്ടു. ഏ കോയികളല്ലേ ആഹ് ആഹ്.
പ്രാവ്നത്യാവശ്യം വെലീണ്ട്.
ആഹ് ആഹ് പ്രാവിന് വെലയുണ്ട് കോയാമ്പൊ വെലയും കുറവാണ് മു
അ ചെർ ചെറ്യ
ഉം ഉം ആഹ് ഓ.
വളത്തല് നല്ലാണ് ന്താ വെച്ചാ ഇരുപത്ത ഉം പശു പാല് വിറ്റ് പൈസണ്ടാക്കാ അങ്ങന കാശ്ണ്ടാക്കാൻ പറ്റും എങ്ങനെച്ചാല് പെറ്റ്സിനെക്കെ വളർത്തുമ്പം.
ഉം ഉം അതിന്ന് കിട്ടുന്ന സാനങ്ങള് കൊട്ത്താണ്ടമ്മക്ക് പൈസണ്ടാക്കാ പറ്റും.
ഉം.
ഉം പക്ഷെ പശൂനൊക്ക കൊറേ നമ്മള് മനക്കട്ണ അയിന് വേണ്ട രീതിയില് ഭക്ഷണൊം. കെയറിങ്ങന്നും കൊട്ത്തിലാന്നുണ്ടെങ്കില് അത് വേഗം അയ്ന് ആരോഗ്യം നഷ്ടപ്പെടും.
ഉം എന്താച്ചാ പുല്ല് വെട്ടി കൊണ്ടരണം. അയ്ന് പുല്ല് മേക്ക്യാൻ വ്ടണം അങ്ങനെ കൊറേണ്ട്.
വക്ഷേ ഈ പശു ഇങ്ങൻത്തതാവുമ്പൊ. അതിലൊന്നും വല്ല്യ ബുദ്ധിമുട്ടില്ല.
ആഹ് കോഴി വളത്തല് വല്ല്യ കൊയ്പ്പൊന്നുല്ല ഇ കുർ ക്കനും പട്ടിയും പൂച്ചെന്നും കൊണ്ടു പോവാണ്ടിര്ന്നാ മതി.
ഉം ഉം അതിനൻസര്ച്ചുള്ള നല്ലൊരു കൂട്. മ്മള് സംവിധാനം വര്ത്ത്യാല് അത് നന്നവും. അന്റെ പരിജയത്തിലല്ലോ കോയികളെക്കെ വിക്ക്ന്ന ആരെങ്കിലൊക്കുണ്ടോ.
കോഴ്യാള്. ആ എന്റെ ഇവിടുത്തെ അട്ത്തുള്ളൊരു ചിക്കൻ കടേല് കോഴി കോഴികളൊക്കെണ്ട്
അത് ശരി അതെല്ലാം വിക്കുന്ന വിക്കുന്നതിനായിട്ടുണ്ടോ
ആല് ആള് വിക്കും ഏ സാധാ നാടൻ കോഴില്ലേ
ആഹ്
അത് കൂട്ടിലാക്കി വെച്ചിണ്ടാവും വേണ്ടവർക്ക് വന്ന് വാങ്ങാം
ഉം ഉം അത് അർത്ത് വാങ്ങണ്ടോർക്ക് അങ്ങനെം വാങ്ങാം വളർത്തണ്ടോർക്ക് അങ്ങനെ അങ് ചെയ്യാം
ആഹ് അങ്ങനെയാണ് എന്റെയില് എന്റെ വീട്ടില് മുമ്പുണ്ടായിന്ന് അവിടെ നറെ കോഴി ഇണ്ടായിരുന്നു എന്റെേയില്
അത് ശരി അത് ശരി
പിന്നെ അവിടുന്ന് വീട് മാറിയപ്പോ ഇവിടെ ഓളത്ത അവസ്ഥല്ല ഇല്ലാണ്ടായി അപ്പൊ പിന്നെ കൊറേണ്ണത്തിനെ മറ്റേ എറച്ചി കഴിച്ചു പിന്നെ കൊറേണ്ണത്തിനെ വിറ്റു
ഉം ഉം കോയിനെ വിക്കുമ്പോഴും അത്യാവശ്യം നല്ല പൈസ കിട്ടൂലെ ആയിരായിരത്തി ഇരുന്നൂറൊക്കെ കിട്ടും.
കിട്ടും കിട്ടും പൈസ കിട്ടും സൈസ് അനുസരിച്ച് ട്ട് പൈസിട്ട് ആരോഗ്യ സ്ഥിതിച്ച്
ഉം കിലോനോ അതും നോക്കണോല്ലൊണ്ട്.
ഉം പിന്നെ ഓരോ പൂവം കോഴിന്റെ എനൊണ്ട് എന്റെല് തൊ അ
ഏതാലും അ ആ ഒര് കോയിനെ കിട്ടണ ആൾടെ നമ്പറൊന്ന് കൊണ്ട്ട്ടോ ഞാനൊന്ന് വിളിച്ചോടെ നിങ്ങളൊന്ന് വാട്സാപ്പിൽ അയച്ചു തരി എന്നാ ആയിക്കോട്ടെ ഓക്കെ ഉം